ആഹ് എന്താ പണി കട്ന്നോ?
ഇല്ല കടക്കാങ്ങനെ നിക്കാണ് കിടന്നിട്ടില്ല
ഏഹേ ഫുഡ് കഴിച്ചോ?
ആഹാ ഫുഡൊക്കെ കഴിച്ചു
ഏഹേ എവിടെള്ളത് ഒക്കെ നല്ലത് ഇങ്ങനെ പോണു
ആഹ്
ഉം മക്കളൊക്കെവിടെ കടന്നോ?
ആഹ ഓരൊക്കൊറങ്ങി
ഏഹ് ഓരൊക്കെ നേരത്തെ ഒറങ്ങേക്കുലെ?
ആഹ് ഒക്ക പത്തുമണിയാകുമ്പോ കെടുക്കും
ഉം
ഉം നോമ്പുണ്ടായിന്നോ?
ആഹ് നോമ്പ്ണ്ടായിനി ഇനിയിപ്പൊ പൊൽച്ചക്ക് നീച്ചാനായില്ലേ?
ആഹ് എന്താ ഇണ്ടാക്കി നോമ്പിന്?
നോമ്പർക്കാന് സാധാ ചോറും പിന്നെ കോഴി കറി ആരുല്ലേനി ഞാൻ മാ ത്രൊള്ളേനി ഇഞ്പ്പ നാളെ കുട്ടികളൊക്കെ നോൽക്കും അപ്പഞ് നാളെന്തെലുവൊക്കെ ഇണ്ടാക്കാ വിചാര്ച്ചു
ആഹ്
പിന്നെ പൊൽച്ചക്ക്ഞ് ചോറ്ണ്ട് കൊറച്ച് കോ പിന്നെ പപ്പടണ്ട് പപ്പടം താളിക്കണെന്ന് വിചാരിച്ച് ഇൻക്ക് താളിപ്പ ന്നല്ലാതെ പൊൽച്ചക്ക് കോഴിക്കറിയൊന്നും കൂട്ടാൻ കഴിയൂല്ല
ആഹ അത് പലച്ച കലയിന് ശരിയാവൂലേ
ആ താളിപ്പോ മുരിങ്ങേറല്ലേ അങ്ങനെ എന്തേലുമൊക്കെ പറ്റുള്ളൂ ചെരങ്ങേ ഞാനിപ്പോ പപ്പടം താ ളിക്കായിരിച്ചു
പപ്പട താളിക്കോ?
ആഹ് അപ്പടം ഇങ്ങനെ പൊരിച്ചാണ്ട് നമ്മള് ചൊവ്വന്നുള്ളിൽ വെളിച്ചെണ്ണൽ ചുവന്നൂലി വാട്ടിയിട്ടേ അല് പച്ചമുളക് ഇട്ടിട്ട് കുറ കുറച്ച് വെള്ളം പാര എന്നിട്ട് ആ വെള്ളത്തിലക്ക നമ്മ പൊരിച്ച പപ്പടം ഇട അപ്പം പപ്പടം താളിച്ചതായി നല്ല ടേസ്റ്റ് അത് ചോറൂട്ടി തിന്നാന് അതാകുമ്പോൾ നല്ലോണം ചോറ് നാലും കഴുംഏ നല്ല ടേസ്റ്റ് ആട്ട് കഞ്ഞിവെള്ളം ഈ നമ്മളിപ്പ മുരിങ്ങേൻന്റെയിലൊക്കെ തളിക്കണ പോതിരി അതേ സെയിംത് മുരിങ്ങാൻന്റെല്ല ഇടന്നതിന് പകരം പപ്പട ഇട
പപ്പടം പൊരിച്ചിട്ട്ടല്ലേ
ആഹ പൊരിച്ചിട്ട് പൊരിച്ചാലേ അതിന്റെ ഒരു ഇത് ഇണ്ടാവുള്ളു
ഉ ചെയ്താക്കണ ന ഇതുവരെ നോക്കിട്ടില്ല
ട്രൈ ചെയ്ത് നോക്കണ്ടി താളിപ്പൊക്കെ പറ്റണവലക്ക് ഇഷ്ടാവും പിന്നെ പൊല ക്കങ്ങൾ എന്തതുണ്ടാക്കല്േ ചെറങ്ങാ അങ്ങനെ എന്തക്കോക്കൂല്ലേ
ഞാന് ചോറ് വയ് ക്കില്ല ഞൻ ഇന്ന് കടി ഉണ്ടാക്കിന്നോ പിന്നെ അയിന്റെ ബാക്കിണ്ട്
എന്താ പത്തീരിയോ?
ആഹ പ പത്തിരി ഉണ്ടാക്കിന്ന
ആ ആഹ് പത്തിരി ഉണ്ടെങ്കില് പിന്നെ ഞാൻ പത്തിരി തന്നെ ഉണ്ടാക്ക തിന്നല് ഇപ്പൊ ഇനി ഇന്ന ഇപ്പോ ഞ അങ്ങനെ മെനക്കെട്ടില്ല ഞാ മാത്രേള്ളൂ ഇനിപ്പ പിന്നെ മക്കൾക്ക് ഉച്ചൊക്കെ ചോറ് വെച്ചതുണ്ട് ഇനി അപ്പൊ നോമ്പർ തറക്കാനും അതന്നെ എടുത്തു
ആഹ ആഹ ഞാന് പിന്നെ എന്റെ ഉം ആഹ ഞാന് ന്റെ വീട്ട പോന്നതാ അപ്പൊ പിന്നെ വീട്ടിൽ വരുമ്പോ മാരുണ്ടാക്കല്ലോ
മാരുണ്ടാക്കും അതന്നെ ഞാൻ എന്തായാലും ഉമ്മ ഉണ്ടെങ്കില് ഉമ്മാനോട് പതിരി ഉണ്ടാക്കാനേ പറയും കാരണം എനിക്കതേറ്റോഷ്ടം നോമ്പ് തുറക്കുമ്പോ പത്തിരി കോയിക്കറി അത് അതിന്റൊരു ടേസ്റ്റ് വേറെന്നെ ഇനിപ്പ ചിക്കനായാലും ന്തായാലും ബീഫായാലും കുഴപ്പൂല്ല മീൻകറിയായാലും കൊഴപ്പില്ല അതൊരു വേറരുതാ ഉഹ് ആഹ് ഈ നോമ്പറ്റാണ്ടൊക്കെ പരുത്താനൊന്നാവൂലേ
ആഹ്
കുട്ട്യളും ഇമ്മായിന്റിടയില് ഒരലമ്പുണ്ടാവും അയിന്റെ
ഉം ഇമ്മാക്ക് വിഷയല്ല ഇമ്മാക്ക് പിന്നെ
ഓക്ക് പിന്നെ എക്സ്പീരിയൻസിണ്ടാവും ഓളത് ചടപടയെ തീരും പിന്നെ ഓൾക്ക് ബേക് നോക്കല്ല നമ്മക്ക് ബേക്ക് മക്കളെ നോക്കേ അപ്പൊ വേ അടുക്കളൽ അധികം നിക്കാൻ തന്നെ നമുക്ക് ഒരു തോന്നൂല ഉഹ്
ചെറിയ മക്കളുണ്ടോ
ആ ഇണ്ട് ചെറുതിന് ഒന്നര വയസ്സായിട്ടേള്ളൂ അതിങ്ങനെ എന്റെ ബാക്കിൽ മുടും താങ്ങിയങ്ങനെ നടക്കും ഉം പിന്നെ മോനുനോക്കും നല്ലോണ്ണം എന്തേലോക്കെ ഉണ്ടെല് ഞാൻ ഇപ്പതാ ഉറങ്ങി ങ്ങിട്ടൊന്നുല്ല ആട റൂമിൽ വാതിലടിച്ചിട്ടക്കാം മക്കള മൂന്നെണ്ണത്തിനേം ഒന്നിലാക്കി ഞാ ഇങ്ങ ഇങ്ങനെ ഇരിക്കാവല അവിടന്ന് ഇങ്ങനെ ണ്ട് അപ്പൊ ഞാ ഞാൻപ്പ അവിടെ റൂമില് കെ ടന്നാലും ഇപ്പോഴൊന്നും ഉറങ്ങൂല ഓല് കുറച്ചേരം കളിച്ചളോടുത്ത് കളിച്ചോട്ടേ വിചരിച്ചു
ആഹ് വൈകിട്ടങ്ങനെ ഉറങ്ങാല്ലേ
ആഹ് വൈക്കും ലൈറ്റ് ഓഫാക്കി അങ്ങട്ട് മിണ്ടാതെ ഫോൺ ഓട്ടോ ഓഫ് ആക്കി വെച്ചാല് പ്പങ്ങനിങ്ങനൊക്കട് കിടന്നോളു ഇത്പ്പ നമ്മളത് എപ്പോളെങ്കിലൊക്കെ ഒന്ന് ഫ്രീയായിട്ട് ഫോണാണകുത്തിറുക്കുമ്പോളായിരിക്കും ഒൽക്ക്ത് ചെലവ്ടെ ഉണ്ടാവ ഉഹ്
ചെറിയ കുട്ടിനന്താങ്ങോട്ട് കൊടുക്ക കോറയാണോ?
ഞാ കോറ പറഞ്ഞാലെന്താ?
രാഗി ഏഹ് അവിടങ്ങനെയല്ലേ പറ?
ഏഹ് ഞങ്ങൾ മുത്താറിന്നപറയ റാഗിക്ക് മുത്താറി അത് കൊടുക്കലൊന്നുല്ല അയൊന്നും തിന്നൂല അയിനൊക്കെ ഭയങ്കര അറപ്പാണ് വൈപ്പ ഇങ്ങനെ വൈ വൈ ഇപ്പോള്ള ഫുഡ്‌ക്കിണ്ടാവുയല്ലോ മ്മൾ കുറുക്കൊന്നും പറ്റൂല ഭയങ്കര ഇതാ തുപ്പും ഒക്കെ
ഏഹ്
ചോറ് തിന്നൂല ഒന്നും തിന്നൂല ആകെ തിന്ന കോയിമുട്ട പുയുങ്ങിയതോ അല്ലെങ്കില് എന്തെങ്കിലും മാങ്ങ ഫ്രൂട്ട്സൊക്കെ ങ്ങനെന്തെങ്കലൊക്കെ തിന്നും പയൊക്കെ അതും നല്ല പൈത്ത പയൊന്നും ഓ തിന്നൂല കൈമലോട്ടണ സാനൊന്നു തിന്നൂല ഓ ഭ ഭയങ്കര ഒരു ഇതാട്ടോ ഓന് വേറുള്ളോലൊന്നും അങ്ങനെ വല്യൊരു അലമ്പല്ലേനി മ്മായി നല്ലന്നമൂസെ ഏഹ് നന്റെ മോൻ ഇന്നേവരെ അയിന്റെ ഒരു രുചി ടേസ്റ്റ് നോക്കിട്ടുണ്ടാവില്ല കാരണം തിന്നൂല ഞാൻ നിർബന്ധിച്ച് അന്നൊക്കെ കൗത്തിക്കെടത്തി കൊടുക്കു ഇനി ഇപ്പ തുപ്പാൻ പഠിച്ചില്ലേ ഫ്രു പറഞ് ഒന്നയിട് തുപ്പു ഉം പിന്നെ മിഠായി മിഠായി ന്ന് പറഞ്ഞ് വയ്യാത്താലേ നടക്കും അതന്നെ ഈമോനിഷ്ടുള്ളു കാര്യായിട്ട് ഓന് ഇഷ്ടത്തോടെക്കഥാ
ചെയഞ്ഞാ പിന്നെ വേറെ എന്തു ഇഷ്ടണ്ടാവില്ല
ഉം പിന്നിങ്ങനെ ചിക്കനും മീനും അതൊക്കെ തിന്നുട്ടോ ലേസിച്ച നുള്ളി കൊടുത്താലൊക്കെ ഓന് തോന്നുമ്പോ തിന്നും പിന്നെ ഉരുളക്കേങ്ങ് അതൊക്കെ കൊടുക്കും
ഞമ്മളെ നെയ്ച്ചൂറ് ഇല്ലേ നെയ്ച്ചൂറ് വച്ച് കൊടുത്താ മതി വെല്ല്യ കുട്ട്യലെ ഇഷ്ട്ടാ
ആഹ് നെയ്ച്ചോറും അയ് തിന്നു ചൂടോടൊക്കെ ആവുമ്പോ ആ കറക്റ്റ് വേവക്ക ആവുയാണെങ്കിൽ തിന്നുള്ളൂ അല്ലെങ്കിൽ അതും തിന്നൂല നമ്മള് ഈ കല്യാണ പെരയിലൊക്കെ ചോറുണ്ടാവുമ്പോന്ന് ഒരു പിടിത്തൊളൊക്ക് ഇട്ട്ടുത്താലത് തിന്നൂല
ഉം
ഇവിടെലും ഫംഗങ്ഷൻ ഒക്കെ ഉണ്ടെങ്കി ഓലെ കാര്യം അതാ നമ്മളൊക്കെ എന്തെങ്കലും ഉണ്ടെങ്കില് അവിടെങ്കിലും നല്ലവണ്ണം തിന്നുല്ലേ ഇവിടത്തെ മക്കള് അതുല്ല
ഉം ആഹ് എന്റെ ചെറിയ ആള് അങ്ങനെ തന്നെ ഓൻക്ക് ഇങ്ങട്ട് ബ്ലഡിന്റെ ഒക്കെ കൊറവ ഫുഡ് കഴിക്കായിട്ട്
ഏഹ് ഇന്റെ ഇപ്പതാ ഇന്ന് കൊറെ യുദ്ധം കഴിഞ്ഞ് ഇതാക്കിയതാ ചോറ് തിന്നാൻ കൊടുത്താണ്ട് ഞാൻ എൻ്റെ മൂത്തശ്ശിന്റെ വീട്ടിൽ പോയി അയിന്റെടേൽ ഫുഡ് മൊത്തം എന്താ തറേലും ഈ നമ്മളെ വാഷ് ബേസ് ഇല്ലേ കൊട്ടത്തോളം അയിന്റെ ഉള്ളില് കൊണ്ടുപോയിട്ടിണ് ചോറ് അപ്പം ഞാൻ ഓനോട് ചോയിച്ചപോന്നും പറഞ്ഞില്ല അപ്പം മോള് പറയാ കാക്ക അവിടെ ഇട്ടണ്ന്ന് അപ്പോളാ ഞാൻ അറിയണത് എന്ത് തലി എന്തേലും കാര്യുണ്ടോ ഒരു കാര്യില്ല ഓ ല് ഓലെ ഞ ഇന്റെആഹ് പ്ളേറ്റത്തെ ചോറിന്റെ എണ്ണണ് കുറച്ച് ആഹ് പ്ലേറ്റ്കള് കാലിയായ മതി ഞാനുള്ള ഞാനങ്ങട്ട് പുറത്തിറിയപ്പോത്തിനും പ്ലേറ്റ് കാലിയ അപ്പം ഞാന് എന്റെ കുട്ട ട്ടിപ്പത്ര സ്പീഡില് തീന്നൂലല്ലോ അപ്പള ഇന്റെ സംശയം വന്നേ ഉം കൂടെ പോണ ആൾക്കാരുണ്ടോ ആഹ് ഉണ്ട് മോനും രണ്ടാം ക്ലാസ്സിലാണ് അവളണിപ്പ കണ്ടത് ഉം ചെറുത് നെയ്സറിയിലാ ബാലവാടിയിലാ രണ്ടാമത്ത് ഉം ചെറു ഏറ്റവും ചെറുതാണ് ഒന്നര വയസ്സായി
ആഹ് ആഹ് ആഹ് എനിക്ക് മൂന്നാളന്നെ വലിയ ആള് പത്താം ക്ലാസ്സിലെത്തിക്കണ്
ഏഹ് പത്താം ക്ലാസൊക്കെ എത്തിയ കുട്ടികളുണ്ടോ എങ്ങനെ ഇണ്ട് ഇപ്പൊ ട്യൂഷനൊക്കില്ലേ ഉം ആഹ് ടൂഷൻണ്ട് എന്തായി ഉം ചെറിയ മക്കളളുണ്ടോ എടുത്തെടുക്കാൻ പറ്റിയ കുട്ടികള്
ഇല്ല ചെറിയ ആള് യു കെ ജിയിലാ
യു കെ ജി ആയാലും അതും കുറച്ച് മനക്കടന്നെ ഓല് ഓലയ്ത്താലി നടക്കാണല്ലോ കൊറച്ച്
ആഹ് ഓലെ പഠിപ്പിക്കലും
എഹ് പത്താംക്ലാസ് ട്യൂഷനൊക്കെ പറഞ്ഞേയച്ചണോ
ആഹ് ട്യൂഷൻ ഉണ്ട് ഓള് രാവിലെ ഏഴരാവുമ്പം എറങ്ങും
ഓൽതെ കാര്യങ്ങളൊക്കെ പിന്നെ ഓല് സ്വയം ചെയ്യല്ലോ അല്ലേ
ഉം അയിന് എവിടെ ടൈമ് ഇല്ലല്ലോ ഏഴര ആവുമ്പോത്തിനൊക്കെ റെഡിയാക്കി കൊടുക്കണം ചായയും കടിയും ചോറും
ഉം ഉം അപ്പൊ സ്കൂൾക്ക് കൊണ്ടാവല ഫുഡൊക്കെ
ആഹ് ഫുഡ് കൊണ്ടു പോവേ
സുഖല്ല ഉം എത്താ ഇണ്ടാക്കല് എന്നിട്ട് എന്നും
എന്താ അയിന് ഉപ്പേരി അങ്ങനത്തെ ഒന്നും പറ്റ റ്റൂല പൊരിച്ചത് കെഴങ്ങ് പൊരിച്ചത് സോയാബീൻ പൊരിച്ചത് ച്ചത് കോളിഫ്ലവർ ആഹ്
ഉം ഇന്റെ പച്ചക്കറിയൊന്നും കൊടുക്കാനെ നോക്കണ്ട അതന്നെ എന്റെ മോനക്ക ഇപ്പൊ സോ സ്കൂളൊ റെക്കെ സോയാബീനോ അല്ലെങ്കിൽ ഉരുളകിഴങ്ങ് പൊരിച്ചത് അതിന്റെ ഫേവറേറ്റ് ആ ഉ ഉരുളക്കങ്ങാണ് എത്രകിട്ടിയാലും കഴിക്കും ഉം ഉരുളക്കിഴങ്ങ് എന്നിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് മുക്കി പൊരിക്കല അതാകുമ്പോ ഭയങ്കര ഒരു ടേസ്റ്റ ഇ മുറിക്കാണ്ട് പൊച്ചുമ്പള നന്മളിങ്ങനെ ചെറങ്ങ സ്ലൈസാക്കി മുറിച്ച് പൊരി പോ നല്ല കരിയും അപ്പൊ ഒരു ചോയവ വരും അത് അതുകൊണ്ട് ഞാനെന്ത് ചെയ്യും ഇങ്ങനെ നുറുക്കി നല്ലോണം വെട്ടി നുറുക്കി ഉപ്പേരിക്കിട്ടണ്ട മാതിരി നുറുക്കിയിട്ട് പൊരിച്ചു
ആഹ് ഞാനും അങ്ങനെത്തന്നെ ചെയ്യല് ചെറുതാക്കി നുറുക്കികാണ്ട്
ഉം ഇന്നിപ്പൊ നോമ്പായൊണ്ടേ തിന്നിട്ട് പള്ളർനീല്ല അപ്പൊ എളച്ചണ്ടെനി ഇവടെ ഓനോടെ ഓർഡർ പ്രൈസ് വാങ്ങികൊ ണ്ടരാൻ പറഞ്ഞായ്ച്ചക്ക അയിന് കാത്ത്ക്ക തിന്നാനേ ചോറ് ഇതൊന്നും തിന്നിട്ട് ഒരു സുഖം ഇല്ല അപ്പംപിന്നെങ്ങനെ തൊള്ളക്ക് രുചിയുള്ള എന്തേലും ഒന്ന് തിന്നാനൊരു പൂതി എളച്ഛന് കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല ഇല്ല ഉം നിങ്ങളൊക്കെ ഒരുമിച്ചന്നെ ആകാരല്ലേ അല്ല ഞാനും വാറെ വേറെ വീടെട്ത്ത്ണ് തറവാട്ടരെന്റെ എട്ത്തട്ത്തന്നെ ഒക്കെ ഞാനും മൂത്തച്ചിയും പിന്നെ തർവാട്ടരും നേരെ മുന്നിലാണ് എളച്ഛന്മാര് രണ്ടാള്ണ്ട് ഉം കല്ല്യാണം നിക്കാഹയ്ഞ്ഞോല് കല്യാണം ഇഞ്ഞ് ഓല് വന്നാല് ഗൾഫ് ന്ന് വന്നാല് ഇണ്ടാക്കും അപ്പൊ അവിടെ തറവാട്ടില് വീട് പണിയാണേ എളച്ഛന്റെ കല്യാണ ആകുമ്പോ
ഹലോ